ഹലോ ആഹ് അലക്ക്യുവാ ആഹ് ചോദിച്ചില്ലായിരുന്നോ മഴയില്ലേന്നോ അതോണ്ട മഴയാ പെയ്യട്ടെ പെയ്യട്ടെ ഇടിച്ച് കുത്തി പെയ്യട്ടെ ആ നാക്ക് വെച്ച് ചുമ്മായിരി എടി എന്നാ ഞങ്ങടെ ഇവടിണ്ട് ഇന്നലുണ്ടല്ലോ ഞാ മഴ ചെറ്തായിട്ട് തോളിയേ അപ്പൊ ഞാം പർഞ്ഞ് അയ്യോ എത്ര നാളായി ഇടി വെട്ടിട്ടെന്ന് പറഞ്ഞേ അതരെ ആ അവ അവനും അപ്പായും കെടന്ന് ഒറങ്ങുവായിര്ന്നേ കെടക്കുവായ്ര്ന്ന് ഞാം പർഞ്ഞ് ത്ര നാളായി ഒരിടി വെട്ടീട്ട് പർഞ്ഞേ അട്ക്കളെ പോയി നിന്നിട്ട് ഫോണി കുത്ത് ഗെയിമ് കളിച്ചൊണ്ടിരിക്കുവായിര്ന്നു ഞാ ആരോ ഏറ്റ ആരോ വെച്ചിട്ട് കളി കളിക്കുവേ ആരോ ഇങ്ങനെ കെട്ടിപളഞ്ഞ് കടക്കും അപ്പോ ഞമ്മളയ്നെ കറക്റ്റായിട്ട് റൂട്ടെയ്ത് വിടണം. വഴി കാട്ടി പൊടത്ത് വിടണം അങ്ങനെ ഗെയ്മ് ഇത് കളിച്ചോണ്ടിരിക്കായിര്ന്ന്. ഞാ ത് കളിചോണ്ടിരിക്കുരൊറ്റെടി തീ മിന്നല് വന്ന്. അന്നേരം അവൻ ചോയ്ക്കാ നിന്റെ സോക്കേട് തീർന്നോന്ന് അത്പോൽത്തൊരിടി ഇന്നലെ പെട്ടി എന്റെ പൊന്നേ എന്റെ കയ്യിന്ന് ഫോണും നൽ ത്ത് വീണ് ചെറ്തായിട്ടൊന്ന് പൊട്ടിട്ടുണ്ട് സ്ക്രീൻ കാർഡ് തീർന്ന് ന്നെ നാക്കിലേ ചെല സമയത്ത് ഗുളികെ ആഹ് വാ തൊറക്കായിരിക്കവോ നല്ലയാ അതെ വാ തൊറന്നാ പോയി ശരിമിക്ക
ആഹ് അതെ നമ്മടെ യെല്ലാം നമ്മടെ കൂട്ടത്തി യെല്ലാം അങ്ങ നെയാ വാ തൊറക്കായിര്ന്ന എന്താ മാന്യത്തികളാ വാ തൊറന്നത് വെച്ചോ തീർന്നു
എടി ആ മറ്റേ വയനാട്ടിലെ അവളില്ലേ
ആ
ഉം അവള് ഇന്നലും ഈ മെസ്സേജ് വച്ചിട്ടുണ്ടായിരുന്നു എത്തിയോ അവള്
ആരാ മഞ്ജുവോ
മഞ്ജുവോ ഉം
ആഹ് ഇപ്പൊ കമ്മലുംമാലക്കെ ഇടാൻ തുടങ്ങിയല്ലോ
ഹെലോ അപ്പത്തെക്കെ ഫോട്ടൊക്കെറി ഞാൻ കണ്ടിട്ടില്ല ആണോ ഞാൻ എന്റെ ഡിപിക്കാത്ത് അവള് അതല്ലെന്നു തോന്നും
അല്ല ഇൻസ്റ്റയിലെ ഡി പി
ആഹ് ഇൻസ്റ്റക്കകത്ത് എന്തെക്കെ ഇല്ലെന്നു തോന്നുന്നു
ആ ഇൻ സ്റ്റയില് ഫോട്ടോ ഇട്ടേക്കുന്നേ അപ്പൊ ഞാൻ ഇന്ന് ഇന്ന് എന്റെ ഫോട്ടോ ഇങ്ങനെ സ്റ്റോറി ഇത് ചെയ്തപ്പോ ലൈക്ക് ചെയ്തപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോത്തേക്കും ഇവള് അപ്പൊ ഞാൻ ഒരടത്ത് നോക്കിപ്പോ പൊട്ടൊക്കെ തൊട്ട് ഇതൊക്കെ ഇട്ട് കമ്മലൊക്കെ ഇട്ട് നിക്ക്ന്നു
ആഹ് അപ്പ ഇനി പക്ഷേ ഈ കൊഴപ്പല്ലായിരിക്കു ടീ ആ ഉം ഹ് എന്നാ പറയാനാ
നമ്മുടെ അവിടുള്ള എല്ലാരേം കല്യാണവാ അല്ലേ
കെട്ടടി പോയി കെ
വേണ്ടാ എനിക്ക് കെട്ടുന്നത് കൊണ്ട് വിരോധമൊന്നുല്ല ജീ കെട്ടിക്കഴിഞ്ഞ് പണിയെടുക്കണ ല്ലോന്ന് ഓർക്കുമ്പോഴാ വേണ്ടന്ന്
നീ ഏതോ ഇറ്റലിക്കാരനെ നോക്കിയിരിക്കുവെന്ന് പറഞ്ഞോള്
ആരാ അഞ്ചുവോ ആ പുള്ളിക്കാരൻ ചുമ്മാ ഓരോന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ വെറുതെ ആ ശിപ്പിച്ച് ആന്ന് ആ പു അച്ചാനുണ്ടല്ലോ ഞാൻ ചുമ്മാ ഇരിക്കുവാ ചേച്ചി അച്ഛാ പറഞ്ഞു ഏതോ ഇറ്റലിക്കാരനാ വെ തേതാ അച്ഛൻ എന്നിട്ട് മാറ്റി മാറ്റി പറയു വാ
ഏ ഇപ്പൊ ആരാ പറഞ്ഞേ
ഇപ്പൊ വേറെന്താ പറഞ്ഞേ നാട്ടിൽത്തന്നെ ഉള്ളതാ ഞാൻ അപ്പ അച്ച നല്ലേ നേരത്തെ പറഞ്ഞെന്നു
നോക്കിത്
പറഞ്ഞോ അവള്
ഇന്നലെ പറഞ്ഞ്
ആഹ് ഞങ്ങളെ രണ്ടിനേ എന്റെ അമ്മ പറയുവണെ ഇവള്മാര് രണ്ടും കെട്ടത്തും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചോണ്ടിരിക്കുവാന്ന് അവളും കെട്ടത്തില്ല ഇവളും കെട്ടത്തില്ലെന്ന്
ഇറ്റലിക്കാരുണ്ട് നോക്കി ഇരിക്കാന്ന് ഉം എന്നോട് പറഞ്ഞെ എന്നോട് പറഞ്ഞ് എന്നായിരുന്നു പണ്ട് പണ്ട് കൊറെ നാള് മുമ്പ് എന്നോട് പറഞ്ഞ് ച്ചാവിമാനത്തേ വരൂന്ന് പറഞ്ഞ്ട്ടോ
ആ
എന്നിട്ട് ഞാൻ നോക്കുമ്പോ ഏതേലും തു തുക്കടാ ജോലിയായിട്ട് വരുന്നവരാ വിമാനത്ത് വരുന്നവരാരും ഇവിടെ ഇല്ല ഞാൻ നോക്കട്ടെ ഞാൻ അമ്മച്ചോട് പറഞ്ഞേ അമ്മേ അങ്ങ് അന്ന് അങ്ങനല്ലല്ലോ ത്തടേ വിമാനത്തെ വരും എന്നാണല്ലോ പറഞ്ഞത് അന്ന്തന്നേ ചേട്ടയും ചേച്ചിം വിളിച്ച് പറഞ്ഞെ എടി എനിക്ക് സ്പ്രേ വേണം സോപ്പ് പ്പ് വേണം എന്നൊക്കെന്നോട് പറഞ്ഞു ചോക്ലേറ്റ് വേണന്നൊക്കെത്രേ പറഞ്ഞേ അപ്പൊ ഞാൻ പറഞ്ഞെ വിമാനത്തെ നോക്കി നോക്കി ഇരിക്കത്തുള്ളൂ വിമാനം വന്ന് പോയാലും നമ്മുടെപോകത്തില്ലെന്നു പറഞ്ഞ്
ഹാആ അതുപോലെ ചേച്ച് ച്ചി ഇരിക്കുവാ ഞാൻ ഇറ്റലിക്കാരനെ നോക്കി ഞങ്ങടെ അമ്മ ഇപ്പൊ വരുംനീ അവിടെ തന്നെ ഇരുന്നോളൂന്ന് ഇപ്പ വരും
അടി കഴിഞ്ഞ ദിവസം ഒരെണ്ണം വന്നു കഴി കഴിഞ്ഞല്ല കുറച്ചീസം മുന്നേ ഒരെണ്ണം വന്നായിരുന്നു കേട്ടോ പുള്ളി വെ പുള്ളി വെളീയിലൊക്കെയാ
ആഹ്
പ്പ ഞാൻ പറഞ്ഞു അതെ അതെ വിമാനത്തെ വന്ന് വിമാനത്തെ വന്നെന്ന് ച്ചിലി നമ്മടെ ഹാ ഇറ്റലിക്കാര് വല്ലോം വരാണെങ്കിൽ റൂട്ട് മാറി വന്നാലേ അറിയിക്യാ ആഹ് ഇവിടെ ഒത്തിരി വരുന്നുണ്ടടീ ഇവിടെ വരുന്നവരെല്ലാം എനിക്ക് തോന്ന് ജർമ്മൻകാരാന്നു തോന്നുന്നു ആഹ് ജർമ്മൻ ഒന്നും വേണ്ടേ ഇറ്റലി തന്നെ വേണം ആഹ് ഇറ്റലി അവസാനം ഇഡ്ഡലി തിന്നൊണ്ട് വീട്ടിലിരിക്കാം അതൊക്കെ വരുവായിരിക്കും എടി അവനു കല്യാണം നോക്കുന്നില്ലെടി അതെ അപ്പച്ചന് ആ തീറ്റകാര്യം മാത്രേ ഒള്ളന്ന്
ഏഹ്
അപ്പച്ചന് തീറ്റക്കാര്യം മാത്രേ ഒള്ളന്ന് അപ്പോളും അവടെ കറങ്ങി ആഹ്
യ്യോ കൊള്ള ഏതായാലും നമ്മുടെ കാര്യം
അതെ ചോറ് മുഖ്യം ബിഗിലേ
ഓഹ് ഓഹ് അതെ തീറ്റക്കാരി തീറ്റെന്ന് കേട്ടാ പിന്നെ അത് മതിയന്ന്
അല്ലേലും തീറ്റക്കാർക്കെല്ലാം തീറ്റക്കാരെ
അയ്യോ
ഇയ്യോ എന്നാ പറയാനാ എടീ അവന് കല്യാണം നോക്കുന്നില്ലേ
ആഹ് ചേട്ടനോ
ഉം
അവന് നോക്കുന്നൊണ്ട് പക്ഷെ അത ഒന്നും ശരിയാവുന്നില്ല അങ്ങോട്ട്
എന്നാ പറ്റി അല്ലാ വരുന്നതൊന്നും അങ്ങോട്ട് പിന്നെ അങ്ങോട് അവരൊന്നും പറയുന്നില്ല എടി ബ്രോക്കർമാർ ആ വരുന്നെ അതാ
ഏഹ് ബ്രോക്കർമാര് പൈസ വാങ്ങിച്ചോണ്ട് പോകും ആയിരം രൂപ അഞ്ഞൂറ് രൂപ അങ്ങനെ വാങ്ങിച്ചോണ്ട് പോകും പക്ഷെ അവര് പിന്നെ വിളി ക്കാന്ന് പറഞ്ഞിട്ട് വിളിക്കത്തില്ല
എടി ഞങ്ങളുടെ ഇതിലൊന്ന് നീ മാട്രിമോണിലൊന്ന് രജിസ്റ്റർ ചെയ്യാൻ മേലാരുന്നോ അവന് വേണ്ടി
ഏത് മാട്രിമോണില്
ഞങ്ങടെ പള്ളിയിലെ മാട്രിമോണില്
ആഹ് അങ്ങനെ ചെയ്യാൻ പറ്റുവോ
ചെയ്യാൻ പറ്റുവല്ലോ ആർക്ക് വേണേലും ചെയ്യാം
ആണോ
ആഹ്
എന്നാ നോക്കാരുന്നു അത് എങ്ങനാന്ന് എന്നോട് പറഞ്ഞ് തന്നാതി വാട്സാപ്പിഇട്ടാതി നോക്കാം
ഞാ ഞാനതിന്റെ ആപ്പിന്റെ ലിങ്ക് ഇടാം നീ അത് ഡൗൺലോഡ് ചെയ്യ്
കൂടെന്ന് പറഞ്ഞിട്ട്
പറയുവാരുന്നു ഡോണാകുമ്പോ കൊഴപ്പയില്ല അവനാവുമ്പ കൊഴപ്പയില്ല നീ എക്കെ ആകുമ്പത്തേക്ക് കൂടെന്നു പറഞ്ഞു കൂടെ എറങ്ങി പോയി അതുകൊണ്ട് വേണ്ടത് ആഹ്
കൂടെയല്ലന്ന്
കണ്ട കണ്ടവരെ കിട്ടിയില്ല കിട്ടിയവൻ്റെക്കൂട്ടത്തി പോകുന്നടീമാ അതുകൊണ്ട്
അല്ല കൂടെന്നെഴുതി കാണിച്ചു എന്നേ അഞ്ചുവിനേം നമ്മളെയൊക്കെ അങ്ങനെയാണ് കണ്ടാ പിന്നെ എറങ്ങിയങ്ങ് പോവന്നു
കൊറിയന്നു തന്നെല്ലേ ഏഹ് അല്ലന്ന് ജോടിയാപ്പ് പോലെ ഏതാണ്ട് കുന്തം ഏതാണ്ട
ആഹ് ആണോ കൂടെയോ പക്ഷെ അവര് പറയുന്ന അതിനകത്ത് കല്യാണ ത്തിന് വേണ്ടി മാത്രേ നോക്കുന്നൊള്ളൂ എന്നൊക്കെയല്ലേ പറയുന്നെ
ഉം ആര് നോക്കും അവരത് അവരുടെ പർപ്പസ് അതായിരിക്കും നമ്മുടെ അത അതായിരിക്കുകേലല്ലോ
അയ്യോ കൊള്ളാം
എടാ ഉദേശശുദ്ധിയെ നമ്മള് മാനിക്കണം
ആഹ് അതെ ഉദ്ദേശം ഇല്ലാതെ പറ്റത്തില്ലല്ലോ ഉം
എന്നാ പറയാ എല്ലാരും കെട്ടട്ടെ കെട്ടികെട്ടി അവസാനം നമ്മള് മാത്രം നമ്മള് മാത്രം ഇങ്ങനെ വായും പൊളിച്ച് നിക്കുവാന്ന് ഇല്ലടി ഞാൻ കെട്ടൂവടി
അല്ല നമ്മള് ഞാനും അഞ്ചുവും ആഹ് ചേച്ചിയും കെട്ടും പെട്ടെന്ന് ഞങ്ങള് കേട്ട് ഇങ്ങനെ ഇരിക്കും കഥയും പറഞ്ഞു ഞങ്ങടെ അമ്മ പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചോണ്ട് ഇരുന്നോളും രണ്ടും കൂടെ
ഇല്ല എന്ന കെട്ടിച്ചോണ്ട് അഞ്ചൂനെ കെട്ടിക്കും
ആഹ് അഞ്ജുന് ചെറുക്കനെ നോക്കുന്നുണ്ടോ ചേച്ചി
ആ ആരാന്ന് ഞാൻ ആലോചിക്കാന്ന്
ആ അച് എവിടെ ഏഹ്
ചേട്ടനയാണോ
ഓഹ് വേണ്ടത് അയ്യോ ഒരു കുടുംബത്തിൽ ഞങ്ങൾ രണ്ടും ഞങ്ങടമ്മ ചൂലെടുക്കും
കഴിഞ്ഞുസം ഏഹ്
ഏഹ് ഈ അവളും കൂടെ വന്ന് കഴിഞ്ഞാലേ ഞങ്ങടമ്മ ട്ടി പണിയാ പണി എടുക്കുന്ന പെണ്ണിനെ മതി ഞങ്ങട അമ്മ പറയിന്നേന്ന് അപ്പൊ അവളെ കൊണ്ടുവരണ്ട ആഹ്
ആ അത് ശെരിയാ അല്ല അവള് പണി ചെയ്യും നല്ല മൂഡ് അനുസരിച്ചാണ് എല്ലാ പണിയും ചെയ്യും
അങ്ങനെയല്ല എന്നാലും എന്റെ ചേട്ടൻ പാവല്ലേ ചേച്ചിയോട് എന്തു ദ്രോഹവാ ചെയ്തത്
അല്ല അവന് അവനൊരു പണി കൊടുക് നിന്നെ കണ്ടപ്പോൾ മുതലേ ഓർക്കണ് അവർക്കിട്ടൊരു പണി കൊടുക്കണന്ന്
എനിക്കിട്ടാണേലും വേണ്ടീല്ല അവനിട്ട് എന്തിനാ കൊടുക്കുന്നെ
ഉം ആയിക്കോട്ടെ എന്നാ ആഹ്
അങ്ങനല്ല
ആഹ് ആഹ് ഉം അല്ല ആരാ അറിയുന്നേ നമ്മുടെ തലയിലെഴുട്ട് പോലല്ലേ നടക്കത്തുള്ളൂ
ആ അത് ശരിയേച്ചി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വിധിച്ചതേ അടങ്ങത്തുള്ളൂ
അത് മാത്രം അല്ലടി ഇച്ചിരി ജോലിയുണ്ടെങ്കി ഇവര് നല്ല സ്ത്രീധനവും ചോദിക്കും അപ്പൊ നമ്മുടെ അവരൊക്കെ നമ്മളൊക്കെ സാധാ കുടുംമ്പല്ലേ നമുക്ക് അത്രം ഒന്നും കൊടുക്കാനൊന്നും കാണത്തില്ല
അതെ നല്ല ശ്രീധനം ചോദിക്കു അതാ പ്രശ്നം ഇവമാർക്കൊകെ എന്തിനാ ശ്രീധനം ഇവമാർക്കൊകെ പെണ്ണ് കിട്ടത് വലിയ കാര്യം ഈ കാലത്ത് പെണ്ണ
ഏഹ്
ചെറുക്കനെ കിട്ടിയാലും പെണ്ണിനെ കി
ഉം ആണുങ്ങളെ പിന്നെ കിട്ടും പെണ്ണുങ്ങളെ കിട്ടാനാ ഭയങ്കര പാട്
എല്ലാം ലിവിങ് ടുഗതറാ
അതില്ല കുറെ പേർക്ക് ഇപ്പൊ ഭൂരിഭാഗം പെണ്ണുങ്ങൾക്ക് കെട്ടണമെന്ന ചിന്ത ഇല്ലാ
എല്ലാവർക്കും അത് മതി അങ്ങനെ ജീവിക്കും പക്ഷെ ആ ഒരു കണക്കിന് അത് നല്ലാന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ നമ്മുടെ മനസ്സ് അങ്ങനെ ആയിരിക്കണം അല്ലെ പെടും നമ്മള് ട്രൂ ലവ് കൊണ്ട് ചെല്ലും അതാ പ്രശ്നം
എന്നെ സംബന്ധിച്ച് എങ്കിക്കൊക്കൊ ഇണ്ടല്ലോ കല്യാണം കഴിക്കണന്ന ചിന്തയേ ഇല്ല കല്യാണം കഴി എന്തേലും നല്ലൊര് ഉണ്ടെങ്കി കല്യാണം കഴിക്കാ അങ്ങനെര് ചിന്തയാണേ പക്ഷെ നമ്പറ് കിട്ടിയിട്ട് നമ്മടെ താഴെത്ത് നിക്ക്ന്നത്കൊണ്ട് നമുക്ക് നമ്മള് പിന്നെ അവർക്ക് വിളിയ്ക്കാവേ ആഹ് ആഹ് ശെരി ശെരി